ഹലോ
എന്തോ ഉണ്ടടി സുഖാന്നോ നിനക്ക്
ആഹ സുഖമാണടീ നിനക്കോ
ആഹ് എനിക്കും സുഖാടി എന്തോണ്ട് അവിടെ വിശേഷം
ഇവിടെന്ന് മഴയൊക്കെ തന്നെ അവിടെ എങ്ങനെണ്ട് മഴയൊക്കെ ഉണ്ടോ
ആ ഇവടിം മഴയൊക്കെ തന്നെടീ വിശേഷം ഞാനാണെങ്കിൽ ഇന്നലെ ബസ്സില് നമ്മൾ പഠിച്ച് ആ സ്കൂളിൻ്റെ അടുത്തൂടെ പോയി അപ്പോൾ എനിക്ക് പെ പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്ന് അതാ ഞാൻ നിന്നോട് സംസാരിക്കാനായിട്ട് വിളിച്ചത്
ആഹ് അതൊക്കെന്ന് പറയുന്നെ മനോഹരമായ അനുഭവങ്ങളല്ലേ നമുക്കത് മറക്കാൻ പറ്റോ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുള്ളതാ സ്കൂളില്
അതെ അതെ ഒരിക്കലും മറക്കാനാവാത്ത വളരെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് ആ സ്കൂളിൽ നിന്ന് കി കിട്ടിയിട്ടുള്ളത് എന്ത് രസമായിരുന്നു ആ കാലഘട്ടം അല്ലെ പക്ഷെ ഇനി ഒരിക്കലും ആ കാലഘട്ടം തിരിച്ച് വരത്തില്ലാന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഒരുമിച്ച് പോവുന്ന തും വരുന്നതും എല്ലാം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുന്നു ഇപ്പഴും
എനിക്കും വളരെയധികം വെഷമം ഉള്ള ഒരു കാലഘട്ടമാണ് എടീ അത് ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നെ കാണുമ്പം നമ്മൾ ആ കാലഘട്ടം ഒന്നും കൂടെ തിരിച്ച് കിട്ടാൻ കൊതിക്കും അവരറിയുന്നില്ലല്ലോ അവർക്കും ഈ അനുഭവങ്ങൾ കുറച്ചുനാൾ കഴിയുമ്പോൾ നഷ്ടപ്പെടും ഇതൊക്കെ ഒരു നഷ്ട സ്വപ്നങ്ങളായിട്ട് മാത്രം മാറുമെന്ന് കുട്ടികളും ഓർക്കുന്നില്ലല്ലോ
നീ പറഞ്ഞത് വളരെ ശരിയാണ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വില നമുക്ക് മനസ്സിലാകുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എനിക്ക് ഇപ്പോ അതൊക്കെ ഓർക്കുമ്പോൾ നീ ഓർക്കുന്നില്ലേ നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് ട്യൂഷന് പോകുന്നതും അവിടെ നമ്മൾ തമ്മിൽ ഇടക്ക് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഓർക്കുന്നില്ലേ അത്
ആഹ് ഞാനും എന്നും ഓർക്കാറുണ്ട് ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ആഹ് ഓർക്കുമ്പോഴാണ് മനസ്സിനൊരു ഒരു സന്തോഷം തോന്നുന്നത് എല്ലാവരും കൂടി ഒന്നും കൂടെ അവിടെയൊക്കെ ഒന്ന് ഒത്തുകൂടിയായിരുന്നേ കുറച്ചുകൂടെ മനോഹരമായിരുന്നേനെ
ശരിയാണ് ഒന്നിച്ച് ടൂറ് പോയതൊക്കെ നീ ഓർക്കുന്നില്ലേ ഒരു പക്ഷിസങ്കേത ത്തിലോട്ട് തട്ടേക്കാട് എന്ത് രസമായിരുന്നു ആ യാ ത്ര ആ യാത്ര ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനു അനുഭവുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ ഒന്നിച്ച് ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും റീൽസ് എടുത്തതും ഒരുമിച്ചു ഉറങ്ങിയതുമെല്ലാം വീണ്ടും ആ ഒരു കാലഘട്ടം ഇനി വരുമോ
ഇനി അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കിട്ടുവന്ന് ഓ ഉറപ്പൊന്നും ഇല്ല എന്നാലും അത്തരത്തിലുള്ള ഒരു അനുഭവം കിട്ടാൻ വേണ്ടി നമുക്ക് ക്കു ഒന്നും കൂടി പ്രാർത്ഥിക്കാം അതേ നമ്മള് കൊണ്ട് സാധിക്കത്തു അല്ലെങ്കി എല്ലാ ഫ്രണ്ട്സിനെയും ഒന്നും കൂടെ വിളിച്ചു കൂ ട്ടി അതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം നമ്മൾ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി എല്ലാവരും കൊറച്ച് കാലം കഴിയുമ്പോൾ ഇതുപോലെ ഒത്തുകൂടി ഒരു ട്രിപ്പ് പോകണമെന്ന്
നീ പറഞ്ഞതൊക്കെ ശരിയാണ് നീ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അന്ന് നമ്മൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് നമ്മൾ പഠിച്ചൊണ്ടിരുന്ന സമയത്ത് എന്തെല്ലാം ആഘോഷങ്ങളാണ് വരാറുള്ളത് ഓണം ക്രിസ്മസ് ദീപാവലി ഇതെല്ലാം നമ്മൾ അവിടെ ആഘോഷിക്ക ക്കുവാരുന്നു ഹോളി ഹോളിയുടെ ആഘോഷമൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇനി അങ്ങനെയൊക്കെ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുവെന്നാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് വല്ലാത്ത വിഷമം തോന്നാ ആഹ് ഹോളിയൊക്കെ നമ്മള് എന്തു മാത്രമാണ് ആഘോഷിച്ചത് പാട്ടിട്ടും ഡാൻസ് കളിച്ചും എന്തൊരു രസ മായിരുന്നു അത് അല്ലെ
ഉം വളരെ മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അത് അവിടെ ഒന്നും കൂടെ പോകണവെന്നുണ്ട് നിനക്ക് അവധി കിട്ടുന്ന ദിവസം പറ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നും കൂടി അവിടെ ഒന്ന് പോകാം പഴയ പോലെ കിട്ടത്തില്ലെങ്കിലും നമുക്ക് എല്ലാർക്കൂടെ ഒത്തുകൂടിയിരുന്ന് കുറച്ചൂടെ സംസാരി ക്കുവേം പിന്നെ നിനക്ക് ആഹ് ഉച്ചഭക്ഷണം കഴിക്കുന്നതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാർടെം പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി അടികൂടിയൊക്കെ കഴിക്കുന്നത് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം ഇപ്പോഴും ചോറ് ത് കഴിക്കാനൊക്കെ എടുക്കുമ്പോ നമ്മൾ അത്തരത്തിലുള്ള ഓർമ്മകളിലോ ട്ട് വീണ്ടും പോകാറോണ്ട് നിനക്ക് അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ വരാറുണ്ടോ ചോറൊക്കെ കഴിക്കുമ്പോ
പിന്നെ വരാറുണ്ടോന്നോ അന്ന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നതിന്റെ ആ ഒരു സുഖം പിന്നെ ഒരിക്കലും എനിക്ക് ഒൻ കഴിക്കുമ്പോൾ കിട്ടിയിട്ടില്ല കാരണം എന്ത് രസമായിരുന്നു കഥകൾ പറഞ്ഞ് നമ്മൾടെ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും ഒക്കെ കഴിക്കുന്ന ആ ഒരു നിമിഷം വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അത് എന്ത് രസമായിരുന്നു അത്പോലെ തന്നെ നമ്മളെല്ലാരും അട് ത്തുള്ള അമ്പൽത്തിലൊക്കെ കഴിക്കാനൊക്കെ പോവാറില്ലാര്ന്നോ അന്നദാനത്തിന് എല്ലാരും കൂടി ഒന്നി ച്ച് പോകുന്നയൊക്കെ കാണുമ്പഴും അതൊക്കെ ഓ ആ ഓർമ്മകളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ക്ക് വല്ലാത്ത സന്തോഷമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്.
അതാ എനിക്കും അത്തരത്തിലുള്ള അനുഫഅങ്ങള് എന്തോ മനസ്സിനൊര് സമാധാനം തരുന്ന രീതിയിലൊള്ളയാണ് നമ്മള് ടൂറ് പോയെ ഓർക്കുന്നില്ലേ എന്തൊക്കെ അനുഭവങ്ങളാണ്. അതിൽ നിന്ന് ന്നമ്മടേ കൂട്ടുകാരൻ ന്നമ്മുക്ക് തന്നത് ന്നമ്മള് എവടൊക്കെയാ പോയത് അ എട്ട് ദിവസത്തെ ടൂറെന്ന് പർഞ്ഞാ നമുക്ക് ലൈഫില് കിട്ടാൻ പറ്റുന്ന ഏ റ്റവും മനോഹരമായ ഒന്നായിരുന്നു അത് ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടൂറ് പോയതിനെക്കാട്ടീം എനിക്ക് അവടെ നിന്ന് ടൂറ് പോയതാണ് ഏ റ്റവും മനോഹരമായി എന്റെ മനസ്സില് ഇപ്പഴും കേടക്കുന്നത്. എന്തൊക്കെ അനുഫവങ്ങളായിരുന്നു ഉണ്ടായിരുന്നെ അയ്നകത്ത്.
അതെ അതെ ന്നമ്മൾ ഗോവയില് പോയി, വീഗാലാന്റിൽ പോയി, എത്ര എ ത്ര സ്ഥലങ്ങൾലാണ് പോയത് ആ ഗോവയിൽ പോയിട്ട് അവടെ ആ ബീച്ചില് ന്നമ്മൾ എല്ലാരും ഇങ്ങനെ കേടന്നതും ആ വെള്ളത്തിലും ആ തിരമാലയിലും ഇങ്ങനെ കേടന്ന് കളിച്ചതും എല്ലാം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. അത്പോലെന്നെ ന്നമ്മുക്ക് കൂട്ടു നിന്ന് നമ്മടെ പ്രിയപ്പെട്ട അധ്യാപകർടെ കാര്യം ഓർക്കുമ്പഴും അവരെന്ത് രസമാരു ത്തു നമ്മളുമായി എന്ത് സൗഹൃദത്തിലാണ് അവർ നിന്നിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തെ ഒരു സന്തോഷോം അവരെയൊക്കെ ഒന്നുംകൂടെ കാണാൻ തോന്ന് ആ ടൂർ യാ ത്ര, ആ ബസ്സിൽ കെടന്ന് നമ്മൾ ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും എന്ത് രസമായിരുന്നു ഒന്നി ച്ചുറങ്ങിയതും അയ്ന്റെ ഇടയിലുള്ള വഴക്കുകളും ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വീ വീണ്ടും ആ കാലഘട്ടം ഒന്നുകൂടെ വന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു.
ആഹ്, അതിലുള്ള വഴക്കാണ് എനിക്ക് ഇപ്പഴും ഓർമ്മയുള്ളത് ആ ഡോണറ്റിന് വേണ്ടീട്ടുള്ള അടിയായിരുന്നു എനിക്ക് എന്റെ മനസ്സിൽ എപ്പഴും ഒള്ളത്. ഡോണറ്റ് കഴിക്കാൻ എടുക്കുമ്പോൾ ഞാൻ ഇപ്പോഴും വിചാരിക്കും അന്ന് നീ വാങ്ങി തന്ന ആ ഡോണ തിനുവേണ്ടി ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ അടികൂടി നിനക്ക് ഓർമ്മയില്ലേ അത് കഴിക്കാതിരുന്ന് അവസാനം മറ്റൊരു സുഹൃത്ത് അത് കഴിച്ചതൊക്കെ നിനക്ക് ഓ ഓർമ്മയില്ലേ.
പിന്നെ ഓർമ്മയുണ്ട് ഇതെല്ലാം എനിക്ക് ഓർമ്മ വരുന്ന് അതിനെക്കാട്ടീം എനിക്ക് ഓർമ്മ വരുന്ന ഒരു വഴക്കന്ന് വെച്ചാൽ അവടെ ന്നമ്മൾ ഈ വെള്ളത്തിലറങ്ങി കളിച്ചപ്പോൾ ചെളിവാരി രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞതും വഴക്കുണ്ടാക്കിയതും ഒക്കെയാണ് ഹ്യൂ അ ക്കെ ഓർക്കുമ്പോൾ അന്നൊക്കെ ദേഷ്യം ആരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്ത ചിരി വരുന്നുണ്ട് അല്ലേ.
എനിക്കും അതാണ് ഇത് പറയുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല അത് എങ്ങനെയാണെന്ന് ഞാൻ ചിരി അടക്കി പിടിച്ചാണ് സംസാരിക്കുന്നത്. എൻ ആ ഓർമ്മകൾ എന്ന് പറയുന്നത് അത് ഒരിക്കലും മറക്കാ ഒക്കത്തില്ല. എല്ലാവർക്കും കിട്ടുന്ന കണക്ക് നമുക്കതെന്തോ ഒരു സ്പെഷ്യലാ ആയിട്ടുള്ള ഓർമ്മയാണ്. അത്പോലൊരു കാലഘട്ടം ഇനി കിട്ടുഓന്ന് നമുക്ക് അറിയത്തില്ല അത്ര മനോഹരമായിരുന്നു ന്നമ്മളാ പുളിയുടെ ചുവട്ടിൽ പോയിരുന്ന് വർത്തമാനം പറയുന്നതും. പാട്ട് പാടുന്നതും ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇല്ലാത്തപ്പം ന്നമ്മള് കടയിലൊക്ക പോവ്ന്നതും പിന്നെ ആ പുളിമോട്ടിലും ആ കേണറ്റിൻ കരയിലൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നതും ചോറ് കഴിച്ചിട്ട് അവടെയുള്ള ഒരു ഉച്ച മയക്കവൊക്കെ ഓർക്കുന്നില്ലേ ന്നമ്മടെ കൂടെയുള്ള സുഹൃ അവടെക്കെടന്ന് ഒറങ്ങുന്നത് നിനക്ക് ഓർമ്മയില്ലേ?
പിന്നെ ഓർക്കാതൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ പരിപാടികൾ വരുമ്പഴും അതിന് വേണ്ടി ഓരോന്ന് പഠിക്കുന്നതും ഡാൻസ് കളി കളിക്കാനായിട്ട് പഠിക്കുന്നതും ഓണത്തിന് ഡാൻസ് കളിക്കുന്നതും ക്രിസ്മസിനുമെല്ലാം ഓരോ പാട്ടുകൾ വെച്ച് ഡാൻസ് കളിക്കുന്നത് എന്തൊരു മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഒന്നിച്ച് അത്തപ്പൂ ഇടുന്നത് ഓണം ആഘോഷിക്കുന്നത് ഒന്നിച്ച് സദ്യ കഴിക്കുന്നത് ഒരുമിച്ച് ഒരു പോലെയുള്ള സാരികള് ഉടുത്ത് വരുന്നത് പിന്നെ ഫോട്ടോകൾ എടു ക്കുന്നത് ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷവും അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഏഹ് ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്
ഞാൻ ഇന്നലെ നമ്മളാ ഡാൻസ് കളിച്ച വീഡിയോ കണ്ടാരുന്നു ഒന്നും കൂടി അത് ഏഹ് എന്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തേയാരുന്നു അപ്പം അത് കണ്ടപ്പോ എനിക്ക് ആ ഓർമ്മകൾ വന്നു നമ്മള് ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ റൂമി പോയി അതിനത്ത് കെടന്ന് നല്ല രീതി പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നത് അതിനിടയിലുള്ള തമാശകളും പിന്നെ ഓണത്തിന് അത്തപ്പൂ ഇട്ടതും ഫോട്ടോസ് എടുത്തതും അതെല്ലാം എന്റെ ഫോണിലിങ്ങനെ അത് കാണുമ്പോ കാണുമ്പോ ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായി വന്നോണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ ഇനി അങ്ങനെ ഒരു അനുഭവം കിട്ടുവോന്ന് നമുക്ക് പറയാൻ പറ്റ ത്തില്ല എനിക്ക് അതിന് വളരെയധികം വിഷമമോണ്ട്
ശെരിയാണ് നീ പറഞ്ഞത് ഇനി ഇങ്ങനെ ഒരെണ്ണം കിട്ടുമോ എന്ന് അറിയാൻ വയ്യ കാരണം നമ്മക്കേ ഏറ്റോം കൂടുതൽ താങ്ങായും തണലായി നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകര് തന്നെയാരുന്നു എന്തര് കാലഘട്ടമായിരുന്നു അല്ലേ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ ഏഹ് സന്തോഷമായിരുന്ന കാലഘട്ടം വേറെയില്ല ഇത്രയേറെ ഞാൻ ഉല്ലസിച്ച കാലഘട്ടം വേറെ ഇല്ല ഈ സ്കൂൾ കാലഘട്ടം ആ തന്നെയാണ് ഞാൻ ഇത്രേം ഉല്ലസിച്ചത് അതുപോലെ തന്നെ നമ്മൾ പുതിയ ഓരോ ടീച്ചർമാർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരെ ക്കെ എങ്ങനെയുള്ളവര ക്കും നമ്മളുമായി നല്ലവരാരിക്കുമോ അതോ ദേഷ്യപ്പെടുന്ന ടീച്ചർമാരായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് ഇരിക്കുന്നതിലും ഒരുമിച്ച് എല്ലാർക്കും ഒന്നിച്ചിരി ക്കണം നമ്മളെ ഓരോ സ്ഥലം മാറ്റുമ്പോഴും നമ്മൾ വല്ലാ വെഷമിക്കുന്നതും കരയുന്നതും ഒക്കെ ഓർക്കുമ്പോൾ ആ പ്രായത്തിന്റെ ആ ഒരു പക്വതയും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഓടി വരുന്നോണ്ട് ഇപ്പഴും ആ തിരിച്ച് ആഹ് കാലഘട്ടത്തിലോട്ട് പോകാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു.
അതെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മള് സ്കൂൾ ലൈഫിൽ നിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഓഹ് ഇതെങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു എന്ന് പക്ഷെ നമുക്ക് ആ ലൈഫ് കഴിയുമ്പോ മന സ്സിലാകും അതിന്റെ വില എന്താണെന്ന് അത്തരത്തിലുള്ള മനോഹരമായ അനുഭവമാണ് നമ്മളി ജനിച്ച കുഞ്ഞ് മുതല് പ്രായമായ ആ സമയം വരെ നമ്മൾ ആ സ്കൂൾ ലൈഫ് ആയിരിക്കും നമ്മക്ക് ഏ റ്റോം കൂടുതല് ഓർമ്മയിൽ നിക്കുന്ന അവടുത്തെ ഫ്രണ്ട്സിനോടാരിക്കും നമുക്ക് ഏറ്റോം കൂടുതല് സ്നേഹം ഒള്ളതും അവരുമായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ കമ്പിനിയൊള്ളതും ബാക്കി എല്ലാവരും പിന്നെയും പൊഴിഞ്ഞു പോവും പക്ഷെ ആ സ്കൂളിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങ് നമ്മക്ക് ജീവിതകാലം മുഴുവൻ നമ്മക്ക് അവര് നമ്മടെ കൂട്ടുകാരായിരിക്കും ഏതൊരു അപകടത്തിലും ഏതൊരു സാഹചര്യ ത്തിൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന കൊറെ സുഹൃത്തുക്കളെ എനിക്ക് അവിടുന്ന് കിട്ടി അതാണ് എനി ക്കവടെ നിന്ന് കിട്ടിയ ഏറ്റോം വല്യ സമ്പാദ്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല അവരൊക്കെയന്ന് വെച്ചാ അത്ര വിലമതിക്കപ്പെടാൻ പെട്ട സ ടീച്ചേഴ്സ് ആണ്ന്ന് വെച്ചാ അവരാണെങ്കി നമ്മളെ കൂടുതല് കെയർ ചെയ്യേം നമ്മളന്ന് ടൂറ് പോയ ഇപ്പൊ നമ്മൾ വിചാരിക്കച്ച പോലും ഇല്ല നമ്മുടെ ടീച്ചേഴ്സ് അത്രയും നമ്മളോട്ട് കമ്പിനിയ ആകൂന്ന് നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവര് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകവാൻ സമ്മതിക്കില്ലന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ടൂറ് പോകുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ടീച്ചേഴ്സ് അത്രയും സൂപ്പർാണെന്ന് നമ്മൾ അറിഞ്ഞത് നമ്മുക്ക് നമ്മള ഇറങ്ങീലങ്കിലുംടീച്ചേഴ്സ് നമ്മളെ വിളിച്ചു വാ വാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് അതിലോട്ട് കൊണ്ടുപോയി നമ്മുടെ ആ ട്രിപ്പ്ന്ന് വെച്ചാ വളരെ മനോഹരക്കി തന്ന ടീച്ചേഴ്സ് തന്നെയാണ്
നീ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് എനിക്കും ആ കാലഘട്ടം ഓർക്കുമ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് ഇനിയും നമുക്ക് ഒരുമിച്ച് യാത്രകളിലൊക്കെ പോണം എന്നാൽ പിന്നെ ശരിയടി ഞാൻ എന്നാൽ വെക്കട്ടെ പിന്നെരു ദിവസം വിളിക്കാം
ആ ശരി ഓക്കെ
ശരി